ഹലോ ആ കേക്കണില്ലേ ഉം എന്തെ ചെയ്യുണത് അതെ ഞാനും അതെ കിടക്കുക കുട്ടീനെ ഒറക്ക്ക
മഴ ഇങ്ങനെ വരുന്നുണ്ടോ സംശയുണ്ട് ആകെ മൂടിട്ടുണ്ട് പെയ്തിട്ടൊന്നു ല്ല
ആഹ് ആഹ് ആഹ് ഇവിടെ അതെ രാവിലൊക്കെ നല്ല വെയിലാണ്ടായിർന്ന ഇപ്പൊ ചെറുതായിട്ടൊരു മൂടിക്കെട്ടലുണ്ട് ആഹ്
പെയ്യേയ്കരം രണ്ടു ദിവസ അല്ല ഇപ്പ ഇങ്ങനെ കളിപ്പിക്കണ പെയ്യാതെ
ആഹ് മറ്റേ ഈ തലേല് പേൻ പൂവാൻ എന്തേലൊക്കെ റെമഡി അറിയോ?
തലേല് പേൻ പോകാനോ മറ്റോരുഷ് ഷാമ്പൂണ്ട് എന്താപ്പ ഷാമ്പൂന്റെ പേര് ഉം മെഡിക്കൽ സ്റ്റോറില് കിട്ടും. അൻപത് രൂപേ പ്പ അറുവത്തഞ്ച് രൂപ ആയിട്ടുണ്ടോ സംശയണ്ട്.
അയ്ൻ്റെ പേര്ന്നറിയോ?
വാങ്ങിട്ടു വരുന്നു പേരിപ്പം ഞാൻ നോക്കട്ടെട്ടോ നോക്കിട്ട് ഞാൻ പറയൻ കേട്ടോ
ആഹ അല്ലെ അത് തേച്ച എങ്ങനെ പെട്ടെന്ന് പോവോ
ആ പെട്ടന്ന് പോകും ഫള്ള് പോവും അത്ട്ട് ശെര് പോട്ടിലാവും നമ്മൾ കുളിക്കുന്നതിറെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തേച്ചിട അപ്ലൈ ചെയ്യാം നല്ലോണം പേന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേനെല്ലാം അയച്ചാണ്ട് മുകളിലോട്ട് വരും തലയിലോട്ട് വരും അപ്പ നമുക്കത് വാർന്ന എടുക്കവായാണെങ്കിൽ ചെയ്യാം ഷാമ്പു തേച്ചിട്ട് വാർന്നെടുക്കാം എല്ലാതും നമുക്ക് പൊട്ടിച്ച് കളയാം നമ്മള് പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് നല്ലവോണം തല അരച്ച് കഴിയുക കൊറ പേന് ചത്ത പോകവും ഇത് ഈ ഷാമ്പു വച്ചാൽ അവർക്ക് അതിൽ നിൽത്താൻ കഴിയുള്ള തലയിൽ തങ്ങട എന്തോപ്പ അതിന്റെ പേരുണ്ട് മൂള് വരട്ട മൂക്ക അറിയാംള ത് വാങ്ങിക്കൊണ്ടണ്ട് ഓള തലില്ല ഉണ്ടാവവാ അപ്പ പിന്നെ ഓള വാങ്ങ കൊണ്ടുവരാ വെക്കേഷനിൽ കേേക്കല് അപ്പൊ പിന്നെ ഫ്രീ ആണല്ലോ അപ്പൊ അങ്ങനെ വേ പോകയും ചെയ്യാം മട്ട് ഓറഞ്ച് മൂടിയണോ അതിന് വര് കളറ് ഓറഞ്ച് കളറ് ചെറുതാണ് നമ്മള് വരലിന്റെ അത്ര വെക്കം ഈരും പോവും പക്ഷേ ഏ ആ അത് കൈയ്യോളം തേക്കണം ആ ഒരു ബോട്ടിലോ ആ ഒരു ബോട്ടില് മ്മള്ഈ വേരലുണ്ടല്ലോ അത്ര വലിപ്പം ഉണ്ടാവുള്ളു സാധാരണ നമ്മള് ഷാംമ്പൂവിന്റെ പോലെയല്ല അത് കയള്ള തേക്ക്ും അത് ഒരു മൂന്ന് ദിവസം തേച്ചാൽ മതി മൂന്ന് ദിവസത്തിന തേച്ചാ മതി ആ അ നമ്മള് ഇവിടെ നൂക്കൊക്കെ അത് തേയ്ച്ച കൊടുക്കലുണ്ട് സ്കൂൾക്ക് പോകുമ്പോ വറ്റും മ മദ്രസും സ്കൂളും ഒരുമിച്ചാണ് അപ്പൊ നേരത്തെ കുളിച്ചച്ച് പോകും അപ്പൊ തലയില് മത്തട്ടല്ലേ പോകുന്നത് അപ്പൊ അവ വിയർപ്പും അപ്പൊ പാടായാണ്ട് നല്ലോണം പ്യാനുണ്ടാവും ആഹ അപ്പം അങ്ങനെ തേയ്ച്ച കൊടുക്കറുണ്ട്
സ്കാൽപ്പിൽ ആാക്കാൻ പറ്റുവോ
എങ്ങനെയാ
ഈ തലയുടെ തലയോട്ടിയുടെ മുളക്ക ഇങ്ങനെ ആക്കി
ആഹ് ഇല്ല ഇല്ല അവിടെത്തന്നെ ആക്കേണ്ടി അപ്പോലും മേലക്ക് മേലേക്ക് വരും
അതെ
അതായത് മുടിമക്ക് വരുംക്ക് അതിന്റെ സ്മെല്ല് പറ്റുന്ന തോന്നുന്നത് അപ്പ നമക്ക് അങ്ങനെ നമ എടു തോന്ന പേനെണ്ടെങ്കിൽ അനെ ക്കാൻ കഴിയൂല അപ്പൊ നമ്മുക്ക് ചീർപ്പൊണ്ട് വാർന്ന നിർത്താ മതി
അതെ തേച്ചിട്ടോ
തേച്ചിട്ട് പ പോര പിന്നെ നല്ലോണ്ണം പൈപ്പിന്റെ ചുവട്ടില് തല വെച്ചിട്ട് നല്ലോണം അരക്കാം കൈക കൊണ്ട് ഫള്ി ചാടിപ്പോും അത് തട്ടുമ്പത്തിന്റെ ഒരു മയങ്ങ
ഹഹ
ഏ എസ്കെപ്പ് ആാവുകയാണ് നമ്മള് തൻന്റെ മുകളിലോട്ട് വന്നൊണ്ട്
ആ ആ എന്തേലുംക്കെ ചൂടോ അല്ലെങ്കിൽ ന
എന്തലും ഉണ്ടാവും അവിടെ ഹസ്ബന്ഡ പറയും ഓരോ കണ്ണിലായിട്ടാണ് െ
ങ്ങതെ
ഇനി ഒരാഴ്ച്ചേക്കു കരണ്ടൊന്നും ഇണ്ടാവില്ല
ആ ഉ ഉം
പെട്ടെന്ന് പെട്ടെന്ന് പൊന്തി വരണ്ത് കാരണം തമ്മിലായ നമുക്കൊക്കെ
തലയിലസം നല്ല ഇണ്ടേനി അ പ്പ ഇങ്ങനെ ചെയ്യൻതും ആ അടുത്ത ആഴ്ച ആകുമ്പോ പിന്നെയാകും ആ
കൊറെ എണ്ടാവും ഒരു സീസണിലേ എണ്ടാവുള്ളു പിന്നത് കഴിഞ്ഞാ പിന്നെ പോവും അപ്പ പിന്നെ നമ്മള് വാർന്ന് കളയണം
അതെ മുടി ഇണ്ടാവും എന്തെലും റെമഡി അറിയോ
ഇണ്ടവാന് എള്ളെണ്ണ തേച്ചാ മതി
എള്ളണ്ണേ
ഉം ഇങ്ങളേതെണ്ണേ യൂസ് ചെയ്യല് ആ ബാങ്ങിയ മതി അല്ല നമ്മള് നോ ർമലി ഇങ്ങനെ ഓരോ കമ്പനീന്റെ ആണല്ല ചെയ്യാ പിന്നെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് നല്ല അപ്പം ചുടാനൊക്കെ എടുക്കണം
ആ ഞങ്ങള് മറ്റേ നല്ലണ്ണല്ലേ അതായിട്ടാ ഇപ്പൊ ചൂടാറ്
ആ
ആ എന്ത്‌ വച്ചിട്ടാ എന്താച്ചിട് ഈ ദോശക്കല്ലിന്റെ മോളിലേ നല്ലെണ്ണ തേച്ച് കഴിഞ്ഞാലെ ഞങ്ങക്ക് ഇങ്ങട് പോരുള്ളൂ അല്ലെങ്കിൽ പിന്നെ നെയ്യ് തേക്കണം നെയ്യ് ഇല്ലാത്ത ദിവസങ്ങളി ഞങ്ങള് നല്ല ണ്ണ തേക്ക അപ്പോഴാണ് നല്ല അടർന്ന് പോരുള്ള അല്ലെങ്കി ഒട്ടി പിടിക്കുള്ളേ
ആ അതെ ആ ഇവിടേം വെളിച്ചെണ്ണ തേച്ചാല് ഒട്ടി പിടിക്കും അപ്പച്ചട്ടിലൊക്കെ നല്ലണ്ണ മാത്രമേ പറ്റുള്ളൂ ആ അപ്പൊ പിന്നെ അതിന്ന് എടുത്തിങ്ങാണ്ട് തേച്ചാ മതി
അതെ
ഉ ഇവിടക്കെ അ ഇവിടൊക്കെ നല്ലണ്ണേ യൂസ് ചെയ്യാറ്
എന്തിന്
പനി കേക്കാന്
അതെ
ആ അത്യാവശ്യം മുടിണ്ട് ഇല്ലേ
ആ
അതായത് കുളിക്കണിന്റെ മുന്നേല്ലേ നമ്മള് യൂസ് ചെയ്യ
ആ
ആഹ് എന്നിട്ട് കുളിക്ക അപ്പൊ പിന്നെ സോപ്പേച്ചിട്ട് കൊറേ പോവല്ലോ
ആ അപ്പ എള്ളണ്ണ
ഉം എള്ളണ്ണ
ആ എള്ളെണ്ണേ നല്ലണ്ണേ വേറെ വേറെല്ലേ
അത് രണ്ടും സെയിം അല്ലേ
അതെ
സെയ്മാന്നന്ന് തോന്നുന്നു ആണോ നല്ലണ്ണ എന്തിന്ന ഇണ്ടാക്കണ
എന്തോണ്ട ഇണ്ടാക്കാണെന്ന് അറിയില്ല അല്ല എള്ളണ്ണാന്ന് വേറെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടിണ്ടേ. അതേ
എനിക്ക് തോന്നണു രണ്ടും സെയിംമന്യ ആണെന്നാണ് രണ്ടുഒരേ കളറാണ് ഏതാലും ഗോൾഡാ ണ്.
അതെ അതെ. ആ ഒര് വെളക്കെണ്ണാ പറയും ആ
ആ വെളക്കെണ്ണ അത് വേറെണ്ണേല്ലേ?
അത് വേറെണ്ണേണ് അതെന്തായിട്ട്ണ്ടാക്കുന്ന പോലെ. എങ്ങനെ ഇണ്ടാവന്ന് അറിയില്ല അതക്കെ നമ്മള് സെർച്ചെയ്ത് നോക്കിയാലൊക്കെല്ലേ അറിയൊള്ളൂ അയിനെ കുറിച്ച് നമ്മളങ്ങനെ നോക്കില്ലല്ലോ. ന്നല്ലാണ്ട് ഞാൻ താദ്യൊക്കെക്ക് നല്ല പോടിണ്ടാരുന്നു. യെപ്പിയാൻ ചെമ്പരത്താളിയും ന്നെ ചായപ്പൊടി പിന്നെ താളികളാ കൂടുതലും തേച്ചാന്നത്.
പിന്നെ നല്ല മുടിയക്കെ മെടഞ്ഞിട അങ്ങനെക്കെ ചെയ്തായിരുന്നു.
പിന്നെ നമ്മളെ ഉള്ളീം ആ ഇപ്പണ്ട് നല്ല മുടി.
ഏ?
മറ്റേ ഉള്ളീം പിന്നെ ആര്യവേപ്പും
ഉം
നോർമലി കറിവേപ്പ്ണ്ട് അങ്ങള് കറീക്കിടുന്ന കറിവേപ്പ്‌ണ്ടല്ലോ അതും പിന്നെ ഉലുവല്ലേ ഉലുവ തലേന്ന്‌ വെള്ളത്തിലിട്ട് വെക്കണം. അതും കൂടി കൂട്ടിട്ട് മിക്സിലടിക്കാം എന്നിട്ട് എണ്ണ കാ ച്ചെതു മതി.
അതെ?
നല്ലോണം മുടിണ്ടാവും ഉലുവ വാങ്ങട്ട് ഉലുവാണ് മെയിന്.
ഏ?
ഉം അങ്ങനെ തേച്ചാലും നല്ലമുടിണ്ടാവും. ആ പ്രശ്നൊണ്ടാവും തണുപ്പ്‌ ചെല്ലുമ്പളെ.
ആ
തണുപ്പ് ചെല്ലുമ്പോ അങ്ങനെ ആ സംഭവം ആ പേടിപ്പിക്കാണെല്ലാരേം. ആ തുമ്മല് വയങ്കര എനിക്ക് ഈറയാണ്. തുമ്മണത് ആ ശരീരം മൊത്തം അങ്ങിട്ട് പിടിച്ച് തുബല്ലേ.
ആ ന്നെ കൊറച്ചെരങ്ങ്ട് വേദന തല വേദനിക്കും
മൂക്ക് ങ്ങനെ ചൊറിയേം ചെയ്യും.
മൊത്തത്തില് തലളകല്ലേ.
അതെ.
ആ ങ്ങനെ ഞാനാ ആ അതെ അങ്ങനെ എനിക്ക് സെറ്റായി കഞ്ഞുണ്ണി പിന്നെ കറ്റാർവാഴ, ചെമ്പരത്തി പൂവ് പിന്നെ അതൊക്കെ ഇട്ടിട്ട് കാച്ചിട്ട് എണ്ണേചാർന്നു അപ്പൊ ആ പക്ഷ ആ തണവാണ് എന്നിട്ടങ്ങ്ട് തുമ്മി തുമ്മിട്ട് പിന്നെ ഞാനത് നിർ
തന്നെ ഇത് തണവിനൊന്നുല്ല. ആ ആ എന്താ ഉലുവ ചൂടാണ്. പിന്നെ ഉള്ളി ഒക്കെ ചൂടന്നെയല്ലേ തണുപ്പല്ലല്ലോ കറിവേപ്പിലേം പിന്നെ ആരിവേപ്പാണ് കൂട് ണത്.
ആ
അപ്പം വല്ലാതെ ത കൊറച്ച്ണ്ടാക്കി നോക്കോണ്ടി. പിന്നെ വേണെങ്കി ഇണ്ടാക്കാലോ ഓക്കെ ആണെന്ന്‌ണ്ടങ്കിൽ.
അവടെ തേക്കാനാണ് മുടി ഇല്ല്യാഒക്കെ പറയും
ആഹ് പിന്നെ പാരമ്പര്യമായിട്ട് മുടി ഇല്ലാത്തവർക്ക് ആണന്നുണ്ടെങ്കിൽ പിന്നെ മുടി ഉണ്ടാവൂല
ആ അവർക്കങ്ങനെ പാരമ്പര്യം മുടിയില്ല പക്ഷെ എൻ്റെ പാരമ്പര്യത്തിൽ എല്ലാം മുടി ഉള്ളവരാണ്
അപ്പൊ ഉണ്ടാവും മുടില്ലാത്തവരൊക്കെ ആ ആഹ്
എനിക്ക് ഇഷ്ടം പോലെ മുടിയുണ്ടാരുന്നു
എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്തങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട ഏഹ് നിർത്തിച്ചെല്ലാം ആഹ്
ആ പോവാൻ പറ്റാത്ത കാരണം പിന്നെ പോണില്ല
ആഹ് ബുദ്ധിമുട്ടാണ്
ചെയ്താരുന്നു കല്യാണത്തിന് മുന്നേ ഇപ്പൊ ചെയ്യണില്ല ആഹ് അംഗൻവാടിൽ ആക്കിയിട്ട് വല്ല പാർടൈമോ അങ്ങനൊക്കെ നോക്കി നോക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേ ഉണ്ടല്ലോ അവിടെ എല്ലാവരും പറഞ്ഞു പോകും പിന്നെ മോനും പോയി കഴിഞ്ഞാ ഞാന് ഒറ്റയ്ക്കാണ് രാവിലെ എട്ട് എട്ടര ഒക്കെ ആകുമ്പോഴേക്കും പണികളൊക്കെ കഴിയുകയും ചെയ്യും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണികളുംല്ല ഒരു മൂന്ന് മണി വരയൊക്കെ അവന് ക്ലാസ്സ് ഉള്ളു അയിന്റെ ഒരു ഇടയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എന്തലൊക്കെ ചെയ്യണം എന്നുണ്ട്
പോണ അത് തന്നെ വെറുതെ ആരും വെറുതെ വീട്ടില് ഇരിക്കൂലല്ലോ
ആ അവിടെ എന്തേലും ചെയ്യണ്ടോ
ഇല്ല ഞാന് യൂട്യൂബറാണ്
അതെ അപ്പൊ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യണ്ടാവൂല്ലേ മുടീടൊക്കെ
ഇതൊക്കെ ഞാൻ ചെയ്തേക്കുണു കുറെ
അതെ എന്നാ ലിങ്ക് അയക്കോണ്ടു സബ്സ്ക്രൈബ് ചെയ്യാ ആഹ് ഹയ്യോ അങ്ങനെല്ല വിളിക്കോണ്ടിട്ടാ ആഹ് ലിങ്കായിക്കൊണ്ട്ട്ടോ
ആ ഓ
ശരി